ഹലോ
ഹലോ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു
ഇന്നെന്താരുന്നു സ്പെഷ്യല് ഓഹ് ഞങ്ങളും കഴിച്ച് ഇന്നെന്താരുന്നു സ്പെഷ്യല്
പ്രത്യേകിച്ചൊന്നുല്ല മീൻകറിയും പിന്നെ പയറ് തോരൻ മോര് എന്നും വെക്ക്ന്ന ഇതൊക്കെതന്നെ
അന്നോ ഞങ്ങക്ക്ന്ന് ഞങ്ങള്ന്ന് സ്പെഷ്യല് മാമ്പഴപ്പുളിശ്ശേരി വെച്ച് ഇപ്പൊ മാങ്ങടെ സീസണല്ലേ ആഹ് ഇഷ്ട്ടാണോ മാമ്പഴപ്പുള്ളിശ്ശേരി
ആഹ് ആണ്
ഉം ഇപ്പൊ മാങ്ങടെ ആഹ് ഇഷ്ട്ടംപോലെ മാങ്ങണ്ട് നമ്മുടെ വീട്ട് ഫ്രണ്ടില് ഒരു മാവുണ്ട് അയില് നെറേ മങ്ങേണ് എല്ലാരും വന്ന് പെറക്കും ഉം അങ്ങനെ അൻ നമ്മുടെ വീട്ടില് മാങ്ങിയാമ്പം കുറച്ചുടെ നല്ലേല്ലെ അല്ലാതെ നമ്മള് വെളീന്ന് വേടിക്കുന്നൊക്കെ വെഷടി ച്ചതൊക്കെല്ലേ മാങ്ങെക്കെ അപ്പൊ അതോണ്ട് വിശ്വസിച്ച് കഴിക്കാം വീട്ടി കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിന്ന് പറയാ ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല ഇവിടെ ചെറിയ ചെറിയ കൃഷികള് ഇപ്പം എന്തുവാണ് ചീനി നട്ടിട്ടുണ്ട് ആഹ് വാഴയുണ്ട് പിന്നെ അഹ് ഉം കപ്പ പിന്നെ ചെറിയ മുളകൊക്കെ ഇല്ലേ പിന്നെ അതേമാതിരി പപ്പായൊക്കെയുണ്ട് പിന്നെ തക്കാളി ഉണ്ട് ഉം ഇതൊക്കെ പിന്നെ ഇവിടൊന്നും
ച്ച് പ്ലാവ് പ്ലാവോക്കെ ഉണ്ടോ പ്ലാവ് ഒക്കെ ഉണ്ടോ ച
ആഹ് പ്ലാവ്ക്കെ ഉണ്ട് അതൊരു മൂന്നാല് പ്ലാവോളം ഉണ്ട് അതൊക്കെ ഇണ്ട് ഉം അല്ലാതെ ഇവിടെങ്ങും അങ്ങനെ കൃഷിയായിട്ട് ഒന്നുല്ല ഇവിടെക്കെ തോനേം റബ്ബർ ഒക്കെയാ നമ്മുടെ പ്രദേശത്തൊക്കെ തോനേം റബ്ബറോക്കെയാ അൽ അല്ലാതുള്ള കൃഷികളൊന്നുല്ല പിന്നെ എന്തേലും കൃഷിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തോല്ല റ്റ കൊടിയും പിന്നെ വാഴേം ആഹ് അങ്ങ ഉള്ള ഇതൊക്കെ ഉള്ളത് അല്ലാതെ ഇവിടെങ്ങും അങ്ങനെ ഏ
ആഹ് ഇപ്പം കേരള ത്തില് കേരളത്തില് പൊതുവേ കൃഷി കുറഞ്ഞു കുറഞ്ഞു വരുവല്ലേ കൃഷിഭൂമിയെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വീടുകളും അങ്ങനെക്കെള്ള ഇത് വരുവല്ലേ നമുക്ക് പച്ചക്കറി എല്ലാം ന ഇല്ല നമുക്കും ടൗൺ ഏരിയാണ് കൃഷി കുറവാണ്
ആഹ്
ഉം പിന്നെ നമ്മടെ വീട്ടില് അത്യാവശ്യം ഇങ്ങനെ നമ്മൾക്കാവശ്യള്ള പച്ചമുളക് ചീര അങ്ങനെയൊക്കെയുണ്ട് നമ്മള് പിന്നെ കൂടുത തലും കടേന്നൊക്കെ മേടിക്കാ വെജിറ്റബിൾസൊക്കെ നമ്മള് പച്ചക്കറി ഇപ്പൊ ആസ് യിക്കുന്ന തമിഴ്നാട്ടീന്ന് വരുന്ന പച്ചക്കറിയല്ലേ നമ്മള് കഴിക്കുന്നത് അതും ശരിക്കും വിഷം അടിച്ച് വരുന്നന്നാ പറയ്ണ്ട്. പച്ചക്കറിയൊക്കെ കൊണ്ട് വന്ന നല്ലതുപോലെ വാഷ് ചെയ്ത് നമ്മള് ഏത് പച്ചക്കറി കൊണ്ട് വന്നാലും മഞ്ഞളിലും ഉപ്പ് ട്ട് നല്ലായിട്ട് വാഷ് ചെയ്യും, മ് അങ്ങനെയാണ് എടുക്കുന്നത്. പണ്ടൊക്കെ നമ്മടെ നാട്ടിൽ എന്ത് കൃഷി ഉള്ളയല്ലായിര്ന്നു ഇഷ്ടംപോലെ കൃഷി ഭൂമികളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം ഭൂമി ഉണ്ടെങ്കിലും ആരും അധികം കൃഷി ചെയ്യത്തൊന്നുല്ല. തെങ്ങ് ഒക്കെയുണ്ട് തെങ്ങ്
ആഹ്, ആഹ് പണ്ട് ഇവിടെയും കൊറെക്കെ കൃഷിയള്ളതായിരുന്നു പക്ഷെ ഇപ്പ ഇപ്പ ആർക്കും അങ്ങനെ കൃഷി ചെയ്യാൻ വയ്യ. പിന്നെ കടെന്നൊക്കെ വാങ്ങിക്കുമ്പോ സാധനങ്ങളെല്ലാം കിട്ടുന്ന കൊണ്ടും ആരും അങ്ങനെ വലുതായി ട്ട് കൃഷിയൊന്നും ഈ പരിസരത്ത് ഒന്ന്
ട് വല്ല്യ താല്പര്യം ഇപ്പഴത്തെ ജനറേഷന് കൃഷിയോട് താല്പര്യം കുറവാണല്ലേ. കൃഷി കൃഷി ഒരുപാട് നമ്മള് കൃഷി ചെയ്യണമെങ്കിൽ ഒരുപാട് ഡെഡിക്കേഷൻ വേണം അത് അത്രെന്നും പറഞ്ഞ് ശ്രദ്ധിച്ച് നോക്കിയൊ ക്കെ വേണം. പിന്നെ ഈ കൃഷി അങ്ങോട്ട് ചെയ്ത് വരുമ്പോ നമ്മുടെ ഏരിയയിലൊക്കെ ഒരുപാട് ണ്ട് എലിയും പിന്നെ പന്നിയൊക്കെ വന്ന് എല്ലാ കൃഷിയും നശിപ്പിച്ച് കളയും. കപ്പയൊക്കെ നട്ടു കഴിഞ്ഞാലേ ആണല്ലേ ആഹ് കപ്പയൊക്കെ നമ്മള് നട്ട് കഴിഞ്ഞ മ് ചെടി ഏഹ് ചാക്കിലൊക്കെ കപ്പ നട്ടാല് എവിടുന്നെങ്കിലും രാത്രി പന്നി ആയിരിക്കും, നമ്മള് കാണത്തില്ല പകലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല വന്നിട്ട് അതെല്ലാം നശിപ്പിച് കളയും.
നമ്മടെ ഇവ വിടെയും കൊരങ്ങൻമാരെ ശല്യം കാരണം ആളുകള് പ്ലാവും മാവും എല്ലാം മുറിക്ക്ന്നെ. ഇപ്പൊ ഇവിടെക്കെ കൃഷി എന്ന് പറയാൻ അല്ലാതുള്ള കൃഷികളെ കായും തോനെയും പ്ലാവും മാവും അങ്ങനെയുള്ള ഇതൊ ഒക്കെയായിരുന്നു. പക്ഷെ ഈ കുരങ്ങന്മാരൊക്കെ വന്ന് ശല്യം കാരണം ആളുകള് തെങ്ങും പ്ലാവും മാവും
ഓഹ്, ഈ കൊരങ്ങന്മാര് വന്നാലേ കൊരങ്ങ് വന്ന് ഈ തെങ്ങില് തേങ്ങ കരിക്ക് ആകുമ്പോഴേ അതങ്ങ് നശിപ്പിച് കളയും അത് അത് വലിച്ചി ട്ട് അത് കുടിക്കും. അതുപോലെ കുരങ്ങ് ഈ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുരങ്ങ് വാഴ ഇങ്ങട്ട് കൂമ്പോട് ഇങ്ങനെ കുലച്ച് വരത്തില്ലേ കുലച്ച് വരുമ്പോഴേ അത് വലിച്ചൊടിച്ച് അതങ്ങ് നശിപ്പിച്ചു കളയും. അങ്ങനെ അത് കൊരങ്ങ് ഒരണ്ണായിട്ടൊന്നും അല്ല വരുന്നേ നിറയെ കൂട്ടത്തോടെ ആണ് വരു രുന്നത് എല്ലാം കൂടെ വന്നിട്ട് നമ്മള് മുറ്റത്തൊക്കെ ഗോതമ്പൊക്കെ മുറ്റത്തിട്ട് ഉണക്കിരുന്ന മതി അത് എല്ലാം വന്ന് കുറച്ച് തിന്നിട്ട് പോയാ നമുക്ക് വിഷമം ഇല്ല അതിന്റെ മോള് കൂടെ എല്ലാം നടന്ന് അതെല്ലാം നശിപ്പിച്ചു കളയും. കുരങ്ങ് ഭയങ്കര ശല്ല്യാണ്. ആ ഇന്നിട്ട് നിങ്ങള നാട്ട് കുരങ്ങ് ഞാൻ വിചാരിച്ച് നമ്മുടെ നാട്ടിലേ ഉള്ളന്ന്
അല്ല ഈ അടുത്ത് ഇവിടെക്കെ കൊരങ്ങിന്റെ ശല്യം കാരണം ആളുകള് ഇങ്ങനെ മരങ്ങളെല്ലാം മുറിക്കുന്നുണ്ടായിരുന്നു. ഉം, പ്ലാവും തെങ്ങും ഒക്കെ. ആഹ് പിന്നെ കൊറെ മാവും എല്ലാ ആളുകള് മുറിച്ച് കളഞ്ഞു. കുരങ്ങന്മാരുടെ ശല്യം കാരണം ഇതൊന്നും കിട്ടത്തൂല്ല. പിന്നെ വന്നിട്ട് ശല്യ അല്ലേ വീട്ടിലുള്ളവർ
ആഹ്, അത് കൊരങ്ങ് വന്ന് കഴിഞ്ഞ സിന്റക്സിലൊക്കെ. നമ്മള് വെള്ളം പിടിച്ച് വെക്കുന്ന ടെറസിന്റെ മോളിലല്ലേ സിന്റക്സ് വെച്ചേക്കുന്നേ. അതിന്റെ അടപ്പൊക്കെ തുറങ്ങി അതിനകതറങ്ങിയങ്ങ് കുളിക്കും. കുരങ്ങ. അത്രേം ശല്യാണ്. പിന്നെ ആഹ് വെള്ളം ഉപയോഗിക്കാൻ കൊള്ളത്തില്ലല്ലേ. അതല്ലെ കൊരങ്ങന്റെ ശ ശല്യം വയങ്കര ശല്യാണ്.
ഉം. പിന്നെ അവിടെ പച്ചക്കറിയൊക്കെ മാർക്കറ്റീന്നാണോ വാങ്ങി -
ആഹ്. നമ്മള് മാർക്കറ്റിന്ന് വീട് ചീരയൊക്കണ്ട് നമ്മുടെ വീട്ടിൽ. അല്ലാതെ ഉള്ളി ത തക്കാളിയുണ്ട്. അന് ചെറിയ പ പച്ചക്കറി ഈ ഗ്രോ ബാഗിൽ വളർത്തും. ഗ്രോ ടെറസിന്റെമോളില് ഗ്രോ ബാഗില്. പിന്നെ എന്താ ബക്കറ്റ്നത്ത്. അത് വീട്ടിലെ വളം തന്നെ. നമ്മള് വെജിറ്റബിള് കട്ടെയ്യത്തില്ലേ വീട്ടിൽ
ആഹ് ആഹ് ഉം.
റ്റബിള് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് കറിവേപ്പിലൊക്കെ ഉണ്ട് അതിന് ഈ മീൻ്റെ വെള്ളമൊക്കെ കൊണ്ടൊഴിക്കും. അപ്പൊ നല്ലായിട്ട് ബുഷിയായിട്ടത് വളരും. ആഹ് അങ്ങനെ. ഏഹ് ന്നട്ട് പച്ചക്കറി നമ്മള് പിന്നെ പച്ചക്കറി അരിയുന്നതേ അരിയുന്നത് ഉം ച്ചെ ഒന്നും കൂടെ ചെറുതായിട്ട് എൻ്റെ പീ തൊലി എല്ലാം കട്ടെയ്തിട്ട് മിക്സിൽ ഒന്ന് അടിച്ചിട്ട് ഇതേത് ച്ചൊട്ടിക്കൊണ്ടൊഴിച്ചാ പെട്ടന്ന് അന് വളമായിട്ടത് പിടിച്ചെടുക്കും. പെട്ടെന്ന്. അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ നമ്മള് അരി ഊറ്റ്മ്പോഴെ ആഹ് കഞ്ഞിവെള്ളം എടുത്ത് അതും. തണുപ്പിച്ചിട്ട്. തണുപ്പിച്ചിട്ട് കൊറച്ചൂടെ വെള്ളൊഴിച്ച് ഒ ടെ നേർപ്പിക്കും. ന്നട്ടതും ചെടികൾകൊക്കെ ഒഴിച്ചാ നല്ല വളവാ. നമ്മൾ ഉള്ള പച്ചക്കറിക്കൊക്കെ നമ്മള് ജൈവവളം തന്നെ കൊടുക്കുന്നത്.
ഉം ഉം ഉം അതാ നല്ലത്. മറ്റേ കെമിക്കൽ അടിച്ച ആഹാരക്കെ വാങ്ങിച്ച്കഴിക്കുമ്പഴല്ലേ ഈ അലർജിയും പു പോയ്സണൊക്കെ വരുന്നത്. ഉം ഇപ്പ മിക്ക ആൾക്കാർക്കും. ഈ അലർജിയൊക്കെയാണ്. ഇങ്ങനുള്ള കെമിക്കൽ അടിച്ച ആഹ് ന്താ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടായിരിക്കണം ഇതെല്ലാം വരുന്നത്.
ഈ ക്യാൻസറൊ ക്കെ കൂടുതലും വരുന്നത് ഇങ്ങനത്തുള്ള ആഹ് പച്ചക്കറി ന്നാന്നാ പറയുന്നത്. ശരിക്കും നമ്മള് കൊണ്ട് വന്ന് നമ്മള് കടെന്നൊക്കെ ഫുഡ് മേടിച്ചാലേ അവര് നമ്മളെ കണക്ക് വാഷ് ചെയ്യെന്നുല്ലല്ലോ. പച്ചക്കറിയൊക്കെ.
ആഹ് ആണാണ്.
ആഹ് അവര് ജസ്റ്റ് ഒന്ന് കഴുകി അങ്ങ് ഉണ്ടാക്കും. ആഹ് ഇപ്പോള് നമ്മളീ ഫാസ്റ്റ് ഫുഡും അല്ല നമ്മള് ഹോട്ടലിൽ പോയൊക്കെ ആഹാരക്കെ കഴിക്കുമ്പം അതൊക്കെ ദോഷവല്ലേ.
ഉം പിന്നെ മരുന്നടിച്ച. ആഹ് മരുന്നടിച്ച ഏഹ്. വെജിറ്റബിൾസ് വേണ്ടാന്നുണ്ടെങ്കി പിന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്യേണ്ടി വരും. നമ്മുടെ വീട്ടിലൊക്കെ. അത്യാവശ്യം നമ്മുടെ വീട്ടിലേ ക്ക് വേണ്ടുന്ന സാനങ്ങള് നമ്മള് തന്നെ കൃഷി ചെയ്ത് അയിനുള്ള ജൈവവളങ്ങളും ഒക്കെ കൊടുത്ത്. അല്ല നമ്മുടെ വീട്ടിലേക്കുള്ളത് കിട്ടും. ഇപ്പം അങ്ങനെ കൊറെയൊക്കെ നമുക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കും. അല്ലേ പിന്നെ പ്പം. ഒരു കടയിൽന്നും നമുക്ക് വിശ്വസിച്ച് സാനം വാങ്ങിക്കാൻ പറ്റത്തില്ല കാരണം എല്ലായിടത്തും അതേമാതിരി വെളിയിന്നുള്ള ഇതല്ലേ വരുന്നത് അപ്പൊ എല്ലാട്ത്തും ഇങ്ങനെ മരുന്നടിച്ചത് ഇതൊക്കെ ആയിരിക്കും മരുന്നടിക്കാത്ത വേണന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷ
ഉം നമ്മളിപ്പോഴേ ഇപ്പം വീട്ടുകളിൽ തന്നെ അല്ല നാട്ടിലൊക്കെ ചെന്നാലും റോഡ് സൈഡിലൊക്കെ കടകളിലുംക്കെ ജൈവ പച്ചക്കറിന്ന് പറഞ് വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ
ഇല്ല ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ എടക്കുള്ള കൃഷി വകു പിന്നൊക്കെ വീട്ടുകളിൽ മറ്റേല്ല എന്താ പാക്കറ്റ് ഇത് കൊണ്ട് വരുല്ലോ പിന്നെഅരിയൊക്കെ വെണ്ടയുടെ തക്കാളിയുടെ മുളകിന്റെ കാ ഇടക്ക് ആ കൊണ്ടുവരു വായിരുന്നു പണ്ടൊക്കെ അവര് ഇടയ്ക്ക് സ്ഥിരം വരുവായി രുന്നു കൃഷി വകുപ്പിന്നൊക്കെ ഇപ്പൊ പക്ഷെ അധികം അങ്ങനെ വന്ന കണ്ടിട്ടില്ല ചിലപ്പോ വർഷത്തിൽ ഒരു വട്ടം കാണാൻ വന്നാലേ മറ്റേത് ഇടക്കിട ക്ക് വരുവായിരുന്നു പണ്ടെന്നിട്ട് അതേമാതിരി നമ്മുടെ വീട്ടിലുള്ള ഈ തെങ്ങിനും വാഴക്കും അതിനുന്നൊക്കെ വേണ്ടുന്ന വളവും അത് ഇതും
ഓ ഫ്രീയായിട്ട് ഫ്രീയായിട്ട് ഫ്രീ ആയിട്ട് തരും അല്ലേ ഫ്രീ ആയിട്ട് തരും
ഫ്രീചിലത് ഫ്രീ ആ പക്ഷെ ചെലതിനനൊക്കെ നമ്മൾ ഇച്ചിരി പൈസ അടക്കണം പൈസ അടച്ചിട്ട് എന്നാലും വില കുറവായിരിക്കും നമ്മള് സാധാ കടകളിൽ നിന്ന് പോയി ഇത് എടുക്കുന്നതിനേക്കാളും
നല്ല ഇനത്തിലുള്ളതു ആരിക്കും ഈ അതുൽ പാദന ശേഷിയുള്ള അങ്ങനെ ഉള്ളതുണ്ടല്ലേ ആഹ് ആഹ് ടൈപ്പ ആയിരിക്കും ആഹ്
അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്നത് കുറച്ചുകൂടൊക്കെ കൂടി വന്നേനെ ആളുകളെ ഇപ്പം വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള വിത്തുകളും അരിയൊക്കെ കൊണ്ടു കൊടുക്കും പോണെങ്കില്
ആ വീട്ടുകളിൽ കൊണ്ട് കൊടുക്ക്പോ സർക്കാര് തലത്തില് വീട്ടുകളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ആൾക്ക് അതിനോരു ഇൻട്രസ്റ്റ് വരും പിന്നെ പോയി മേടിക്കാനൊക്കെ ഉള്ള മടി മടിയാണ് കുറച്ച് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവര അത് നല്ല കാര്യം തന്നെയാണ് ആ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് നമ്മുടെ വീട്ടിൽ ഈ കുരുമുളക് കൊണ്ടുവന്നു കുറ്റി കുരുമുളക് ആഹ് അത് നട്ട് ഒരു വർഷം ആവുന്നതിന് മുമ്പ് അത് കായ്ക്കുകയും ചെയ്ത്
ആഹ് അത് ഇവിടെ നിപ്പുണ്ട് അത് അങ്ങനെ പണ്ട് കൊണ്ടുവന്നവർടെകൈയ്യിന്നേ ഇതേമാതിരി കൊണ്ടുവന്നപ്പോ നമ്മള് വാങ്ങിച്ചു വെച്ചത അതിപ്പം പിടിക്കും ഈ പറഞ്ഞ പോലെ ചെറുതാ ആഹ് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പടരത്തില്ല പക്ഷെ ചെറുതാ പക്ഷെ നിറയ ആ എന്താ ആഹ് കുരുമുളക് കിട്ടും
ആഹ് നമ്മള നമുക്കും അങ്ങനെയാണ് കുറ്റിക്കുരുമുളക് ഉണ്ട് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് കിട്ടും അതുപോലെ ചെറിയ ചെറുതാ എന്തെങ്കിലോ
ആ അതേമാതിരിയല്ല തക്കാളിയുടെ തയ്യും മുളകിന്റെ തയ്യും ഇതവല്ലാം പണ്ടിച്ചു ചീരയുടെ അരിയൊക്കെ ശരിക്കും കൊണ്ടുവരുവായിരുന്നു അതേമാതിരി ഇതെല്ലാം നടമ്പൾ നമുക്ക് വീട്ടിലേക്കുള്ള ആയേനെ
ഉ ശരിയടാ ഞാൻ പിന്നെ വിളിക്കാം ശരി ഓക്കെ